എന്തൊക്കെണ്ട് വിശേഷം
സുഖായിരിക്കണു അവിടെന്തുണ്ട് വിശേഷം
ഉം സുഖാണ് മായൊക്കെ എങ്ങനെണ്ട്
മഴൊക്കെ ഇന്ന് കൊറവുണ്ട് ഇന്ന് കൊറവുണ്ട് കേക്ക്ന്നില്ലേ ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ
ഹലോ ഭക്ഷണം കയ്ച്ചു എന്തായിരുന്നു ഞ ഞങ്ങൾന്ന് ബിരിയാണി ഉണ്ടാക്കിത് നിങ്ങളോ
ഞങ്ങള്ത് ചോറും കടച്ചക്ക കറിയും കേക്ക്ന്നില്ലേ കേക്കാന്നില്ലേ
ആഹ് ആഹ് ആഹ ആഹ് ആഹ് ഉം കടച്ചക്കറിയും ചോറുവാണല്ലേ ഞങ്ങള് ബിരിയാണി ഏ കോഴ ബിരിയാണി സ്പെഷ്യൽ ആയിട്ട് ന്നല്ല ഇന്ന് ഉണ്ടാക്കിയത് തന്നെയാണ് നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന്ച്ചുണ്ടോ
അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടാക്കത്തില്ല ഞാൻ ട്രൈ ചെയ്യലണ്ട്
ആഹ എന്നാ ഞാന എങ്ങനെ ഉണ്ടാക്കില്ലന്ന് ഞാൻ പറഞ്ഞു തരാ എങ്ങനെയാണ്ന്നുള്ളത്
ആഹ് ഓക്കേ ഓക്കെ
ഞങ്ങള് ആദ്യം തന്നെ എന്ത് ചെയ്യും നമ്മള ഏഹ സവാള വലിയുള്ളില്ലയേ വലിയ ഉള്ളിയും അതേപോലെ തന്നെ ഉ പച്ചമുളക് വെളുത്തുള്ളി ഏഹ് പിന്നെ അതേപോലെ തന്നെ ചപ്പും പൊതീനും തക്കാളി ഒക്കെ ഉണ്ടാവും അതിൽ ഉള്ളിയും ഉള്ളും തക്കാളിയ ഒക്കെ ഉ മുറിച്ചാണ്ട് നമ്മള ഏഹ ഒരു ചെമ്പട്ടിയില് ഇത്തിരി ഓയൽ ആക്കുക ഓയൽ ഒഴിക്കുക ഓയിൽ നെയ്യുമ്പാട് മിക്സ് ചെയ അല്ലല്ല മറ്റേ ഓയിൽ തന്നെ സാധാ ഓയിൽ രണ്ട കൂടി മിക് ചെയ്തിട്ട് ഉള്ളി ആദ്യം എന്ത് ചെയ്ത ഉള്ളി വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു ഉള്ളി അതായത് ആ നമ്മൾ ചോറ്ക്ക് ഡെക്കറേഷൻ ചെയ്യൂല്ലേ ആ ആഹ് ഡെക്കറേഷൻ ചെയ്യൂലേ അങ്ങനെ ചെയ്യാനും വേണ്ടിട്ട് അത് നമ്മൾ എന്താ ചെയ്യ പൊരിച്ചെടുക്ക കളറി ആകുമ്പോ നമ്മൾ അതിലേക്ക് അണ്ടി മുന്തിരി ഇടുക എന്നിട്ട് അത് നമ്മള വേറെ മാറ്റി കതിന്ന് ഊറ്റിയിട്ടും വേറെ മാറ്റി വെക്ക ഡെക്കറേഷൻ ചെയ്യൻ വേണ്ടീട്ടാണ് അതിലേ പിന്നെ ആ ഓയിലിലേക്ക് നമ്മളെന്ത ചെയ്യും എരിഞ്ഞ വെച്ച വലിയ ഉള്ളിയും ഇട്ട് വയറ്റും പിന്നെ തക്കാളിയും ഉള്ളിമ്പാടും ഇട്ടാണ്ട് വഴറ്റിയിട്ട് എന്ത ചെയ്യും പിന്നെ ഉ നമ്മളെ ഈ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടി ചതക്കണം മിക്സിൽട്ടണ്ടേ ആ മിക്സിൽട്ട് ചതുക്കണം എങ്ങനെ മിക്സിൽട്ട് ച ണ്ട് ഇത് അതിലേക്ക് ഇട്ട കൊടുക്കും എന്നിട്ട് തൈരുണ്ടല്ലോ തൈരും നാരങ്ങനീരും പുളിക്കും വേണ്ടിയിട്ടാണ് യൂസാക്കൽ ഏഹ് ആഹ് ആഹ് അപ്പൊ നാരങ്ങനീര് എന്തയ്യ നമ്മള് പീഞ്ഞിട്ട് അരിച്ചാണ്ട് അതിലേക്ക് ഒഴിക്കുക കുറച്ച് തൈര് ഒഴിക്കുക എന്നിട്ട് മഞ്ഞപ്പോടി അല്ലല്ല ചോറ് ആയിട്ടില്ല ഇത് നമ്മൾ അതിലേക്കുള്ള ചിക്കന്റെ കായത്തിനും വേണ്ടിയിട്ടാണ്
ചിക്കൻ ഒപ്പ് ഇട്ടിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുക
ഒപ്പിട്ടിട്ടല്ല രണ്ടും വെവ്വറയണ ഇട്ടിട്ട് അതായത് കായത്തിന് വേണ്ടിട്ടാണ് അപ്പൊ ഈ തൈരും നാരങ്ങനീരും ഇതിലേക്ക് ഒഴക്കി ങ്ങിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇച്ചിരി മുളക് പൊടി അതായത് കുരുമു പ്പൊടി ഇടുമ്പോ നമ്മള അധികം മുളക് പൊടി ഇടേണ്ടി ആവശ്യമ ഇല്ല പിന്നെ ബിരിയാണി മസാലയല്ലേ അല്ലല്ല മറ്റേ മറ്റേ മുളകും പൊടി എന്നാണ് സാധാ മുളകും പൊടി ബിരിയാണി മസ മസാല പിന്നെ ഒക്കെപാടട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യ ഇളക്ക നന്നായിട്ട് ഇളക്ക ഇളക്കി ആഹ് കൊഴ ആ നന്നായിട്ട് ഇളക്ക അടുപ്പത്തി വെച്ചിട്ടെന്നെ ഇതാക്കുക നന്നായിട്ട് വാ ട്ട എല്ലുംപാടി ഇട്ടാണ്ട് ഉള്ളി ഒന്നാകെ ഇട്ടാണ്ട് വയറ്റി എടുക്കുക ആഹ് എന്നിട്ട് പിന്നെ അതിലേക്ക് എന്ത് ചെയ്യ നമ്മള് അതൊരു വിധായി കഴിഞ്ഞാ പിന്നെ നമ്മള് ചിക്കൻ അയിലേക്ക് ഇടുക നമ്മള് കഴുകി വെച്ച കോഴി അയിലേക്ക് ഇടാ എന്നിട്ടൊന്ന് നന്നായി ട്ടൊന്നെളക്ക എന്നിട്ടത് ഒന്ന് പാകായി കഴിഞ്ഞാ അത് അവിടെ വെച്ചിട്ട് അടുപ്പത്ത് ഞമ്മളെ ചെയ്യാ നമ്മള് സാധ ചോറ് ചോറില്ലേ നെയ്ച്ചോറാക്കി വെക്കും ചെയ്യാ തിളപ്പിച്ചൂറ്റി വെക്കും ചെയ്യ ഞങ്ങള് തിളപ്പിച്ചൂറ്റിട്ട വെക്കല് അടുപ്പത്ത് വെച്ച് ച്ചാണ്ട് വെള്ളം തിളച്ചിട്ട് അതിലേക്ക് പട്ട, പൂവ് ഏലക്കായ മൂന്നും ഇടുക പിന്നെ നമ്മൾ നാരങ്ങ പീഞ്ഞില്ലേ അതിൻ്റെ നാരങ്ങൻ്റെ തൊലി ഉണ്ടാവല്ലോ അത് ഈ വെള്ളത്തിലേക്കിടണം കാരണം ഈ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാന് ഏഹ് ഞങ്ങള് സാധാ ബിരിയാണിന്റെ അരി സാധാ അങ്ങനെ ഇതൊന്നുല്ല ആഹ് അങ്ങനെ ആഹ് അങ്ങനെ ആ സാധ നല്ലൊരു നെയ്ച്ചോറൊക്കെ വെക്ക്ണില്ലേ അരി
ആഹ് ആഹ്
അങ്ങൻത്തെ അങ്ങൻത്തെ അരിയാണ് ഇടല് ഇട്ക്കല് എന്നിട്ട് നമ്മൾ അതെന്തെയ്യാ വെള്ളം തെളച്ച് കഴിഞ്ഞിട്ട് അരിയിട്ടാല് ഒരു ഞമ്മളൊരു കടിക്ക്ണ കടിപ്പങ്ങോട്ട് പോയി കഴിയ്ണ സമയം ഉണ്ടാവല്ലോ ചോറിന്
ഞെക്കിയാൽ ഞെങ്ങ്ന്ന ടൈമാ
ആഹ് അതെ അതെ നമ്മള് ഇത് വായലിട്ട് കഴിഞ്ഞ ഒരു കടി പ്പുണ്ടാവല്ലോ അതാണ്ട് പോണ ടൈ- ടൈം ഉണ്ടല്ലോ ആ ടൈം ആവുമ്പോ നമ്മളത് ഊറ്റിയെടുക്ക ആ ചോറ് അതിന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മളെന്തെയ്യ ഈ ചിക്കനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞില്ലേ ആഹ് ആ ഒരു കായല്ല്യേ അതിന്റെ മേലോട്ട് എന്തെയ്യാ ഇത്ടാ ഈ ചോറി ഇടാ എന്നിട്ട് നമ്മള് നേരത്തെ ആദ്യം തന്നെ നമ്മള ഒരു വൈറ്റി വെച്ചില്ലോ ബ്രൗൺ കളറാക്കി വെച്ചിനല്ലോ ഉള്ളി ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു മൂന്നാല് കോരി ചോറിടുമ്പോ അതിന്റെ മേലെന്തയ്തോ ഉള്ളിം ബിരിയാണി മസാ സാലയും കൂടിയും മിക്സ് കൊഴച്ചാണ്ട് അതിന് മേലെ ഇടുക അതിന്റെ ഇടയിൽ ചപ്പും പൊതിനും പാടും ഒക്ക പാട് മിക്സ് ആക്ക്യാണ്ട് അയ്ൻ്റെ മേല ഇടുക പിന്നെയും കുറച്ച് ചോറ് ഇടുക പിന്നെയും എന്തെയ്യ ഇത്ട ഈ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനം പിന്നെയും ഇടുക ചോറ് അങ്ങനെ മൂന്ന് വട്ടം മൂന്ന് ലെയറാക്കിട്ട് ഇടുക എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മള് നെയ്യും ഓയലും ഒഴിച്ചു കൊടുക്ക അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിട്ട്
ആഹ് ആഹ് അടുപ്പേലോ ഗ്യാസേലോ ചെയ്യാ
ഞങ്ങള് അടുപ്പത്താണ് ചെയ്യാറ്
ആഹ്
അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിട്ട് അങ്ങനെ ചെയ്യാ എന്നിട്ട് പിന്നെ എന്തെയ്യാ അത് മൂടി വെച്ചിട്ട് അടുപ്പ് കണൽല്ല് വെക്ക കുറച്ച് ഒരു പത്ത് മിനിറ്റോളം കണൽല്ല് വെക്ക അത് എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ ഈ ഉള്ളിൽ നിന്നൊക്കെ ആവി പോകൂലേ ദമ്മ് ഇടാ ഒരു വല്യൊരു ആ വല്യൊരു എന്തെങ്കിലും ഭാരള്ള എന്തെങ്കിലും മോളില് വെക്ക ചെമ്പട്ടിന്റെ മോളില് എന്നിട്ട് ഞമ്മളിത് വെന്തതുണോ നോക്കല എന്താ വച്ചാല് ഞങ്ങള് ഈ ഉൾ ഈ ഇതിന്റെ ഈ പാത്രത്തിന്റെ ഉള്ള് കൂടി ആവി പോവല്ലോ ഒരുതായാല് ആഹ ആവി പോവൂല്ല ഇപ്പ നമ്മള എന്ത് ചെയ്യ കുറച്ച നേരം മാറ്റിവ വെക്കുക. അങ്ങനെണ്
ഞാൻ എപ്പഴും വെക്കുമ്പോ ഉണ്ടല്ലോ വെച്ച് കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോം അതിങ്ങനെ വേവാത്ത പോലെ ഒരു ഇതായിരിക്കും അപ്പൊ
ആ് അത് നമ്മള് വേവ് ശരിയില്ലഞ്ഞിട്ടാണ് അത് നമ്മള എപ്പോഴും ഒരു തടി ഇപ്പ മാളിക്കഴിഞ്ഞാൽ നമ്മള് പകുതി വേഗ ഇതിീന്നാക്കാൻ പറ്റുള്ളു. കാരണം പിന്നെ പകുതി വേവ് നമ്മളെ കായത്തിലുണ്ടാവും നമ്മള് ഈ ദമ് ഇടുമ്പോ അതില് കിടന്നാണ്ട് വേവല്ലോ അങ്ങനെയാണ് അങ്ങനെ വേവും.
ഞാൻ എപ്പോ ഉണ്ടാക്കി എൻ്റെ മോന് ഇഷ്ടപ്പെടത്തില്ല അവന് വേറെ എവിടുന്നെങ്കിലും കിട്ടിയാലേ പറ്റു. പറ്റുള്ളൂ അതോണ്ട് ഞാൻ പറയും ഞാൻ നിനക് ഉണ്ടാക്കി തരത്തില്ല എന്ന് പറയും.
ആഹ ആ ആ അതിങ്ങനെ ചെയ്തോക്കിയാൽ മതി. പ പകുതി വേവായി കഴിഞ്ഞാല് പക്ഷേ വേവ് ഓവറ ആവാനും പറ്റില്ല വേവ് ഓവറ ആയാല് ഒരു ചളിപ്പി പോലെ ന ക്കും ചെയ്യും അതാണ്
എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ വെള്ളം പറ്റി കഴിഞ്ഞിട്ടാണോ ഇത് അടച്ച് വെക്ക അതോ? ഫുള്ള് വെള്ളം കഴിഞ്ഞിട്ട് പകുതി ഉള്ളപ്പോഴാണ് അടച്ചു വെക്ക.
അങ്ങനെയല്ല തളപ്പിചൂറ്റി ഞങ്ങൾ നെയ്ച്ചോറാക്കിയാണ്ടല്ല വെക്കല്, ഞങ്ങള് തെളപ്പിച്ചുറ്റല വെക്കല് നെയ്ച്ചോറ് ആക്കിയിട്ട്. ും വെക്കാം ഏ തളപ്പിച്ച് നമ്മള് സാധാ ചോറിന് വെള്ളം വെക്കൂല്ലേ അപ്പൊ നമ്മൾ അരിയിടുല്ലോ അരി അതേപലെ അരിയിടതിലേക്ക് എന്നിട്ട് നമ്മൾ ചോറവിടുമ്പോൾ നമ്മളിങ്ങനെ ഞെക്കിക്കല്ലോ ചോറ് ഏകദേശം. ആയോ ആയോ നോക്കാന് അതേപോലെന്ന് വായല ഇട്ടാണ്ട് ജസ്റ്റ് ഒന്ന് കടി വച്ച് നോക്കിയാൽ മതി അപ്പൊ ഒരു കടിപ്പ് രൂപം കിട്ടൂല്ല നമ്മള് ചോർപ്പാ നമ്മള് ആയാ നെക്കി നോക്കിയാല് അല്ല ഒരു ഒരു കല്ല് കഷ്ണം പോലെ വാറല്ല ഉണ്ടാവ ചോറ് വെന്തിണ് വെന്താല് പെട്ടന്ന് അങ്ങട്ട് ഇതായി പോവല്ലേ ചെയ്യാ അതേമാതിരി എന്ത ചെയ്യാ ഒരു കടിപ്പാണല്ലോ ഉണ്ടാവ ആ കടിപ്പ് അങ്ങോട്ട് മാറി കഴിഞ്ഞാല അങ്ങോട്ട് എടുക്കാം. കാരണം മാറി കഴിഞ്ഞ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആവിൽ കെട്ന്ന നമ്മളെ പിന്നെ നമ്മള ഈ ചിക്കന്റെ ല്ല ചെമ്പട്ടിക്കല്ലാം ഇടുന്നത് ഇത്െടുത്താണ്ട് പിന്നെ ആവിൽ പത്ത് മിനിറ്റ് കിടക്കണുണ്ടല്ലോ. അപ്പൊ പിന്നെ കുഴ വേവവും അപ്പൊ ആവിൽ കിടന്നിട്ട്.
ആഹ എനിക്കിനി ഒന്ന് നോക്കണം ഞാനിങ്ങനെ നോക്കിട്ട് ശരിയായില്ലായിരുന്നു അപ്പൊ അവൻ ഇങ്ങനെ പറയും അമ്മ ഇനി ഉണ്ട ഉണ്ടാക്കണ്ട അമ്മയുടെ എനിക്ക് വേണ്ടാ പറയും. ആഹ
ചോറാക്കിയിട്ട് വെച്ചിട്ടുണ്ടാക്കുണുണ്ട് ട്ടേ അതെങ്ങനെ ചോ ച്ചാല് നമ്മള് സാധാ നെയ്ച്ചോറ് വെക്കണില്ലേ നെയ്ച്ചോറ് പറഞ്ഞാൽ ഉള്ളി നെയ്യിയൊക്കെ ഇട്ടാണ്ട് പിന്നെ ഉള്ളി വഴറ്റാണ്ട് അതുപോലെ ഉള്ളി വഴ ഇട്ടണ്ട ആവശ്യം ഇല്ല നെയ്യ് ഇട്ടാണ്ട് നമ്മള് കൊറ്ച്ച വെള്ളം ഒഴിക്ക അതായത് നെയ്ച്ചോറിന് ഒരു ഗ്ലാസ് അരി എടുക്കയാണെങ്കില് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കണക്ക്.
ഈ നെയ്ച്ചോറിനകത്ത് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്ന നേരത്തെ വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാ?
ഏത് ഗ്രീൻ പീസ് അത് ആ അത് നേരത്തെ നമ്മള് കുക്കറിൽ വിസലിട്ടാണ്ട് അടി പ്പിച്ച അത് പച്ചക്കറി ബിരിയാണിക്ക് അങ്ങനെ എടുക്ക ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടാവല്ലേ അത് നമ്മള് നേരത്ത തന്നെ ഏ കുക്കറൽഇട്ടാണ്ട് വിസൽ അടിപ്പിച്ചിട്ട് അത് വേവിക്കുന്നതാണ് ആദ്യം പച്ചക്കറി ബിരിയാണിക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവല്ലോ ക്യാരറ്റ് എന്ത് പക്ഷെ നെയ്ച്ചോർക്കൊന്നിക്കാ ആഹ ബീൻസ് ആഹ അതൊന്നും കുക്കറിലല്ല അതൊക്കെ നമ്മള് വയറ്റിയാണ്ട് അടുപ്പത്തെ ചീനച്ചട്ടി വെച്ചാണ് നമ്മൾ ഉപ്പേ വെക്കണ മാതിരി വയറ്റയാണ്
ഈ ചിക്കൻ ബിരിയാണി പോലെ തന്നെ ഈ മുട്ട ബിരിയാണിയ ഉണ്ടാക്കുക
മുട്ട ബിരിയാണി അതെ അതെ മുട്ട ബിരിയാണി അതിലേക്ക് മുട്ട പുഴു ങ്ങിട്ട് ഇടുന്നു എന്നെള്ളു കായക്ക അതേ പോല തന്നെ ഒരേ പോല തന്നെ മസ് സാല ഒക്കെ ഒരേപോലെ തന്നെയാണ് ചിക്കന്റെ പകരം അതിലേക്ക് മുട്ട ഇടുന്നുന്നള്ളു മുട്ട ബിരിയാണി ഇഷ്ടാണോ
എനിക്ക് മുട്ട ബിരിയാണി ഇടക് ഉണ്ടാക്കണം എന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആഹ തക്കാളി ചോറ് ഉണ്ടാക്കലുണ്ടോ
തക്കളി ചോറോ തക്കാളി ചോർന്ന് പറഞ്ഞ കളിക്കറിയിലേക്ക് ചോറി ഇടലാണോ ഞങ്ങള്ൾ തക്കളി ചോറ് ഞാനൻങ്ങനെ ഉണ്ടാക്കിൽ എനിക്ക് കൂടുതല അതിനെറ്റ അറിയില്ല തക്കളി ചോറിലേക്ക് ചോറിനെ പറ്റി കൂടുതൽ ഞങ്ങളൊ തക്കാളി ആഹ തക്കാളി താളിച്ചാണ്ട് ഞാൻ എന്ത് ചെയ്യും ത തക്കാളി ഉള്ളി ഇടൊന്നും ഇല്ല വെറും തക്കാള താളിച്ചാണ്ട് അതിലേക്ക് കുറച്ച് രണ്ടു പോര് ചോറിട്ട് കിട്ടാണ്ട ഒന്ന് മിക്സ് ഇളക്കോ ബിരിയാണി അരില്ല സാധാ ചോറ് അങ്ങനെ ഞങ്ങൾ തക്കാലി ചോറ്ണ്ടാക്കല് ആഹ അങ്ങനത്തെ അങ്ങനെയാണ് ആഹ ആഹ ആഹ നോ ആഹ നോക്കുമ്പോ അതില് കൊറേ വേറെ പല പല ഇനം ഫുഡ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാവും ഏ യൂട്യൂബ് യൂട്യൂബ് നോക്കിയാല് ആഹ ഓരോന്ന് ആഹ ഒരാള് പറയുന്ന ആവില്ല മറ്റാള് പറയുന്ന അങ്ങനെ ഉണ്ടാവുക ഏ യൂട്യൂബ് നോക്കി നമ്മുക്ക് തന്നെ ഒരു ഇതാവും ആരതാണ് ശരി ആരതാ ശരിയിലായിമ
പിന്നെ ആർദ്യ ഉണ്ടാക്കേണ്ടെന്ന് കാണ
ആഹ കൺഫി ആഹ ആര്താ ഉണ്ടാക്കേണ്ടി എല്ലാവർതും കാണുമ്പോ എല്ലാതും നല്ല ഭംഗിയണ്ടാവും കാണാന് ഏ ആരുടെ ഉണ്ടാക്ക ക്കണ്ടിന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ആണ് അതെ അതെ ക്കോട്ടെ കേട്ടോ ഞാന ഇനി പിന്നെ വിളിക്കാം ആഹ എന്നാൽ ഓക്കെ ട്ടോ ആഹ ആഹ ശരി ശരി